അസ്സലാമു അലൈകും
വലയ്ക്കും മുസ്ലലാം വറഹ്മതുള്ള. എന്തൊക്കെ വിശേഷം ഹലോ കേൾക്കണില്ലേ ആഹ് എന്തൊക്കെ വിശേഷം.
ആഹ് എല്ലാം ഇവിടെ നല്ല വിശേഷം കുഴപ്പല്ല അവിടെ?
ആ ഇവിടെ തന്നെ ആഹ് കൊഴപ്പല്ല നല്ല സുഖം. എന്ത ഇങ്ങട്ട് ഉം ച്ച ചായ കൂടെ കഴിഞ്ഞോ? ചായ ചായ കുടിച്ചോ?
കേക്കുന്നില്ല.
കേൾക്ന്നില്ലേ ഹലോ
ഹലോ
ആ ഇനിക്ക് കേൾക്കണ്ട് നിങ്ങൾക്ക് കേൾക്കണില്ലേ? കേൾക്കനില്ലേ കേൾ ആയി ആയിൻ ഇക്ക് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ കേൾക്കില്ലേ? ഹലോ
ഹലോ കേക്കുന്നാ കേക്കുന്നോ കേന്ന് കേന്ന് ആ ആ കേക്ന്ന് ഉം എന്ത്യുന്നു?
ആഹ് എന്തോട ചായ കുടിച്ചോ?
ഓ ചായ കുടിച്ചു നിങ്ങെള് ചായ കുടിച്ചോ?
ആ ആ ഞങ്ങള് ആ കുടിച്ചു ചില ദിവസം കുടിക്കലള്ളൂ ഇന്ന് ഒന്നും കുടി ക്കലില്ല.
ആഹ് ആ ആ ഞാന് എനിക്ക് ചായ ഓ പറഞ്ഞോ
എന്താ വെയിലല്ലേ നല്ല വെയിലാണ് ല്ലോ ഇവിടെ മഴ ഉണ്ടോ?
ഓ ഇവിടെ മഴുണ്ട് ഇവിടെ ഇന്നാണ് വെയില്. ഇത്ര ദിവസം നല്ല ഇടിയോടുകൂടിയ മഴയായിരുന്നു ശക്തമായ മഴ അവിടെ മഴയൊന്നുമില്ലേ?
ഏയ് ഇല്ല ഇല്ല ഇവിടെ ഇപ്പ കുറെ ദിവസായി ഒരു ഒരാഴ്ചായി ഏകദേശം. മഴ പെയ്തിട്ട്.
ഓ ഓ ഇവിടെ നല്ല ഡെയിലി നല്ല മഴ ഇന്നാണ് ഇത്തിരി വെയില് ഉണ്ടായിരുന്നത്.
ആഹ് അതല്ലേ ഇവിടെ ആദ്യം ഒക്കെ നല്ല നല്ല മഴ ഇണ്ടനു ആ സ്കൂള് തുറക്കുന്ന ടൈമിലൊക്കെ നല്ല മഴ ഉണ്ടയ്നു.
ആഹ് ആ ആണോ ഉം ഉം ഉം ശരി പിന്നെ വേറെന്താ? വീട്ടില ആരൊക്കെയുണ്ട്?
വീട്ടില് ഇവിടെ ഞങ്ങള്. ഹസ്ബൻഡന്റെ വീട്ടിൽ തറവാന ഒന്നിച്ചാണ് മുതച്ചിയുണ്ട് ഇളച്ചിയുണ്ട് അങ്ങനെ ജോയിന്റ് ഫാമിലിയ ആണ് പിന്നെ ഹസ്ബൻഡിന്റെ ഉപ്പ ഉണ്ട് ഉമ്മല്ല ഉമ്മ മരിച്ചിന്ന് പിന്നെ രണ്ട് മക്കൾ ഇനിക്ക് രണ്ട് മക്കൾണ്ട്. രണ്ടാ അ ഉം ആ വല്യം ആ രണ്ടാളും പഠിക്കണ്ട് ചെറിയ മോന് യുക്കെ ജി വല്യമോനെ നാലാം ക്ലാസ്.
ഓക്കെ ഓക്കേ ഉം ഉം ഇവിടെ ഇവിടെ വീട്ടിൽ ഞാനും ഹസ്ബൻറും എന്റെ ഉമ്മ ഉണ്ട്. ഉപ്പ മരിച്ചിട്ട് ആറ് വർഷമായി ഞാനും ഉമ്മയും ഹസ്ബൻറും മ മക്കള്, എന്റെ മക്കള് എനിക്ക് മൂന്ന് മക്കളാണ്. ഒരാൾക്ക് പതിമൂന്ന് വയസ്. ഏഴിൽ പഠിക്കുന്നു. ഒരാൾക്ക് അഞ്ചു വയസ്സ്. ഒന്നില് പഠിക്കന്ന്, ഒരു ഒരാള് കഴികു ഞ്ഞ, രണ്ടര വയസ്സായതേ ഉള്ളൂ മോൾക്ക്. ഒരു മോൻ രണ്ട് മോളും. ഉം. ഹസ്ബെന്റിന് എന്താ ജോബ്?
ഓല്പട ഇല്യാ നാട്ടില്, മറ്റേ കാർബൻറൽ പണിയാണ് ദുബായിലാണ്. ഇപ്പ നാട്ടിലിപ്പൊ ലീവിന് ഒരു ഒരു ആഴ്ചയായി ലീവിന് വന്നതാണ്.
ഓഹ് ഓക്കെ ഓക്കെ, ഉം ഉം.
നിങ്ങളെ ഹസ്ബന്റ്ന?
ഇവിടെ ഉണ്ട്. നാട്ടിലുണ്ട്. ഷെഫ് ആണ്. കുക്കറി... സോറി സോറി, ബേക്... ക്കറില്ലേ കുക്കിംഗ് ജോലിയാണ്. ഓകെ. ഉം ഉം... ആഹ് ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഹൈവേൽ നമ്മള ഇവിടെ തന്നെ ഹൈവേയിലൊക്കെ... ജോലി. ഉം.
ആഹ്
പിന്നെ? വേറെന്തുണ്ട്? ജീവിതൊക്കെ എങ്ങനെ പോകുന്നു? സൂപ്പർായിട്ട് പോകുന്നോ? സന്തോഷായിട്ട് പോകുന്നോ?
ഓഹ് മശാഅള്ള! കുഴപ്പല്ലാതെ പോണ്.
മാഷഅള്ളാ! ഓക്കേ ഓക്കേ, ഉം.. ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഏത്?
ആഹ്
എത്രെ പഠിച്ചു?
ഞാന് പ്ലസ് ടു. പ്ലസ്ടു കഴിഞ്ഞു പിന്നെ കല്യാണം കല്യാണം കഴിഞ്ഞു. എങ്ങനെ?
ആഹ് കെ.
ഇല്ല കല്യാണം കഴിഞ്ഞീന് ശേഷം പോയിട്ടില്ല. പിന്നെ മക്കളായി പിന്നെ ഇവ് തായി.
ണ്ടല്ലോ, ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ക്ലാസൊക്കെ ഉണ്ടല്ലോ? ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ ആയി ക്ലാസ്ല്ലോ ഡിഗ്രി അത്...
ആഹ് ഇണ്ട്. പഠിക്കണന്നുണ്ടങ്കി നമ്മുക്ക് പോകുന്നു വണ്ടല്ലോ, ആദ്യത്തെ മാതിരി.
ഓ ഓ ഓ, ഉം ഉം. ഞാനിപ്പം പ്ലസ്ടു കഴിഞ്ഞ... ഉടനെ മേരേജ് ആരുന്നു. പിന്ന ഞ ഓൻലൈായിയിട്ടാണ് പി പി ടി സി പഠി ആഹ് കഴിഞ്ഞ മാസം കോൺവക്കേഷൻ എന്റെ സർട്ടിഫിക്കറ്റ്...
ആഹ് ആണെലെ, മ്മക്ക് പഠിക്കണങ്കില് ഓൺലൈനായിട്ട് പഠിക്കാലോ? വല്
അതന്നെ അതന്നെ. അതെ ഓൺലൈൻ ഇപ്പ എല്ലാ സംവിധാനവും ഫോണിലും എല്ലാ സംവിധാനവും ഉണ്ടല്ലോ ഇപ്പൊ.
ആഹ് പഠിക്ക, പഠിക്കണന് പ്രശ്നമൊന്നുല്ല. നമക്ക് ഇൻറ്രസ്റ്റ് വേണെന്ന്. നമുക്ക് എന്ത്‌ പഠി ക്ക. ഇൻടറസ്റ്റ് ഇല്ലായിനല്ല ഫസ്റ്റ് കൊർച് സ്റ്റോപ്പ് ആയി. പിന്നെ...
ഹോ ഹോ. അങ്ങനെ. ഉം ഉം, ഒക്കെ. ആഹ്
തുടർച്ചയായിട്ട് പഠിച്ചൊണ്ട്. പഠിച്ച് കൊണ്ട വരുമ്പോക്കന് നമുക്ക് ആദ്യ ലെവലക്കാണ് പോക്കുന്നുണ്ട്. ഇപ്പോ ഒന്ന്ന്നു സ്റ്റോപ്പ് ആയോണ്ടേ?
ഓഹ് ഓഹ് ക്കെ
ആഹ് വണെന്നുണ്ടെങ്കി നോക്ക. അയിന് മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് പ്രശ്നൊന്നുൽയ. പോയി തന്നെ പഠിക്കുകായിനി. പ്രശന ഉം.
ഈ മക്കളടെ പഠിപ്പ് നോക്കാൻ വച്ചല്ലേ?
താണ്. പിന്ന നമ്മൾ ഒന്നിച്ചക്കെ ആവുമ്പോളെ വീട്ട് ക് പ്രശ്ന ന്നാ അങ്ങനെ എല്ലരു ഉണ്ടാവുമ്പം അങ്ങനത്തെ പ്രശ്നോ പോയി പഠിക്കാന്.
ഓഹ് ഒ അങ്ങനെ, ഉം ഉം. ചുമയ്ക്കണ് വയ്യേ?
ആഹ് ജലദോഷം പുടിച്ണെ... മഴ താ ജലദോഷം പിടിച്ച ചുമണ്ടേ? എെ വേഗം വേഗംണ്ട് ചുമ വരാന് ജലദോഷം ചുമയൊക്കെ പെട്ടെന്ന് വരും
ഓഹ് ഓഹ് ഓഹ് എത്ര ഏജുണ്ട്
എങ്ങനെ
എത്ര ഏജ്ണ്ട് എത്ര വയസ്സായിന്നു
ഉം ഇനിക്ക് ഇരുപത്തിയെട്ട്
ഓക്കെ എനിക്ക് മുപ്പതായി
ആഹ്
ആഹ് ആഹ്
വയസ്സ് പോവാനൊന്നും പണില്ലല്ലോ. വർഷങ്ങള് കയ്യാനൊ ഉം ഞമ്മളിപ്പ ചെറ്യേ കു ഉം വയസ്സ് ചോയ്ക്കുമ്പളാണ് ഞമ്മ ക്കാകണ്ടാവ ഇരുപത്തെട്ട് വയസ്സ് ഇപ്പ ചെറ്യേ കുട്ട്യെ നൽക്കല്ലേ മ്മളിപ്പോ
ആഹ് ആഹ് തന്നെ തന്നെ ഉം ഉം പിന്നെ വേറെന്താ വേറെന്താ ഫ്രീ ഫ്രീ യായി എന്താ ചെയ്യ ഹോബീസ്.
ഹോബി
അല്ലെ ഒരു അങ്ങനെ പോകും. പിന്നെ മ ക്കളാട്ട് ഇൻക്ക് ഇങ്ങളിപ്പൊ ചെയ്യണന്നർഞ്ഞേ
ഏഹ്
ഇപ്പങ്ങളെന്താ ചെയ്യ്ണേ എന്താ പഠിക്കണേ
ഞാന് പി പി ടി സി അല്ല പി പി ടി സി പ അട്ത്ത വർഷം ജോബിന് കേറും നമ്മളി ഉം ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്ക ട്രെയിനാറ് മാസ ട്രെയിങ്ങിന് പോയിക്കൊണ്ടിരിക്കാ. ഇനി അട്ത്ത വർഷമാകുമ്പഴേക്കും ജോബിന് കേറും ഉം ഇവടെ നമ്മളെ അട്ത്തുള്ള സ്കൂളിലെന്നെ ഗവൺമെന്റ് യു പി സ്കൂള്. ആഹ് അല്ല ഓൺലൈൻല് ഓൺലൈൻല് പഠിച്ച കാരണം പൊറത്ത് പോയി പഠിക്കാ ഓഹ് കോൺവിക്കേഷന് പോയി കഴിഞ്ഞ മാസം. ഓൺലൈൻല് ഫീസടച്ച് അതെ ഓൺലൈന് അല്ല അല്ല ജോബ് ഓഫ്‌ലൈൻലാണ് ജോബ് ഓഫ് ലൈൻലാണ് പഠി ച്ചത് സർട്ടിഫിക്കറ്റ് കിട്ട്യെയ് ക്കൊൺലൈൻല് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാസം പോയി വാങ്ങി. ച്ച്. കോഴിക്കോട് എമെറോൾഡ് മോളില് വെച്ച് കോൺവിക്കേഷനായിര്ന്നു കഴിഞ്ഞ മാസ് ഞാന് ഹസ് ബൻഡ് ഹസ്ബൻഡിന്റെ ഉമ്മ എന്റെ മക്കളായിട്ടൊക്കെ പോയി പോയി എഹ് കോൺവിക്കേഷന് പങ്കെട്ത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി മോമ്മൻൻ്റൊ ഫോട്ടോ എന്റെ ഫോട്ടോ വെച്ചുള്ള മൊമ്മൻൻ്റൊ കിട്ടി ഫസ്റ്റ് ഗ്രേഡൊന്നൊക്കെ പർഞ്ഞിട്ട് ഞാനും എന്റെ രണ്ട് ഫ്രണ്ടും ഞ ങ്ങള് ഓ ബാച്ചാണ് ഞങ്ങള് പി പി ടി സി പഠിച്ചപ്പോ ഓ ബാച്ച് ഞങ്ങള് ഞങ്ങള് മൊത്തം അഞ്ച് പേരാണ്ത് അയ് രണ്ട് പേര് തോറ്റ്. ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ടും ജയിച്ച് നല്ല മാ മാർക്കോട് കൂടി പാസ്സായി അപ്പഴേക്കും ജോബിന് അപ്ലൈ ചെയ്ത് സി ഇ കൊട്ത്ത് കൊട്ത്തപ്പഴേക്ക് അവര് പറഞ്ഞ് ട്രെയിനിങ്ങിന് പോയായ്ര്ന്നോന്ന് ചോദിച്ച് അപ്പൊ നമ്മള് പർഞ്ഞ് ട്രെയിനിങ്ങിന് പോയിട്ടില്ല അമ്മള് ഫ്രഷറാണ് പഠിച്ചെറെങ്ങ്യെതിൽ ട്രെയ്നർ അപ്പാണ വര് പറഞ്ഞത് പ്രഷർക്ക് അവര് ജോലി തരാൻ വേണ്ടി ഒരു മടി അവര് പറഞ്ഞ് ട്രെയിനിങ്ങിന് നിന്നിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് കി ട്ടും നല്ല ടീച്ചറാണ് നല്ല പഠിപ്പിക്കും ട്രെയിനില് അപ്പൊ നമക്കിത് അറിഞ്ഞ് എനിക്കിതറിഞ്ഞൂടായിരുന്നല്ലോ അപ്പൊ നമ്മളിങ്ങനെ പഠി ച്ചത് മാത്രം വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് വെച്ച്ട്ട് ജോലി കിട്ടുന്നണ് വിചാരിച്ച് ഞങ്ങള് മൂന്നേരും പോയി മൂന്നേരും മൂന്ന് സ്കൂൾല് പോയി ഒര് സ് മൂന്ന് പേർക്കും അങ്ങനെ തന്നെണ് പറഞ്ഞേ മൂന്നു പേർക്കും അങ്ങനെ തന്നെ പറഞ്ഞത് ഫ്രഷർന് ആഹ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം ഉം ഫ്രഷറിനിപ്പം ആഹ് ഫ്രഷർനെ അവര് എഹ് എട്ക്കും പക്ഷേ അവർക്ക് റിസ്ക്കെട്ക്കാൻ പറ്റില്ല കാരണം ഫ്രഷറിന് എന്തെങ്കി പഠിപ്പിച്ച അവർക്ക് കുട്ടികളല്ലേ കൊച്ചു കുട്ടികളല്ലേ അമ്മള് പഠിപ്പിക്കാൻ പോണേ എൽ കെ ജി, യു കെ ജി ആഹ് അപ്പൊ അവര് എൻ നമ്മളെ കാ
പറയുവല്ലോ ഞമ്മളയാലും ഇപ്പം ഞമ്മള് ട്ടികൾ മനസ്സിലാക്കാ ഞമ്മള് പരാതി പറയല്ലോ, അതേമാതിരി
അതെ അതാണ് അപ്പം ട്യൂഷനായിട്ട് രണ്ടു മൂന്ന് പിള്ളേരെ അവര് തന്ന് ഞങ്ങള് പഠിച്ചിരുന്ന സമയത്തെ നമ്മള് പി പി ടി സി പഠിച്ചോണ്ടിരുന്ന സമയത്ത് നങ്ങള് എടക്കിടക്ക് ടെസ്റ്റ് നടത്തും അപ്പം നങ്ങ ഞങ്ങളക്കെ അതിലൊക്കെ എഴുതുമ്പോ ഞങ്ങള് പാസ്സായിന്ന് പറയും. അപ്പൊ ട്യൂഷനായിട്ടെ രണ്ടുമൂന്ന് പിള്ളേര് ഞങ്ങക്ക് തന്ന്. പക്ഷെ ഞമ്മള് പർഞ്ഞു. വേണ്ട നമുക്ക് ട്യൂഷനായിട്ട് പഠിപ്പിക്കാൻ പറ്റൂല്ല. കാരണം നമ്മള് നേരിട്ട് പഠിപ്പിക്കുന്ന പോലെ മൊബൈൽ വഴി മ- ക്കളെ പഠിപ്പിക്കാൻ പറ്റൂല. അവരെങ്ങനെയാണ് പിന്നെ ആ- അത് തന്നെ പിന്നെ മക്കള് ഫോണിൻ്റെ ഒരു, എനിക്കെന്താ അതിൻ്റെ ടീച്ചർമാർ എക്സ്പീരിയൻസ് കാണും പക്ഷെ എനി- ക്ക്‌ ഞാൻ പറഞ്ഞു, ഞാനൊരു ഫ്രൈ ഇല്ല ടീച്ചറെ നമുക്ക് ഓഫ്‌ലൈൻ ആയിട്ടെ ഓഫ്‌ലൈൻ ആയിട്ടെ പഠിപ്പിക്കാൻ പറ്റൂ ഓൺലൈൻ ആയിട്ട് പൊട്ട് കൊച്ചു കുട്ടികള് നമുക്ക് മൊബൈലിന്റെ അടുത്ത് പിടിച്ച് ഇരുത്തി അവരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റൂല കാരണം അവരിരുത്തിയാലും നമ്മക്ക് പറ്റൂല, നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കും അവരെക്കൊണ്ട് കൈപിടിച്ചെഴുതിപ്പിക്കണം, അവരെ ന നമ്മള് കളിപ്പിച്ചും ചിരിപ്പിച്ചും ചെയ്യണം അപ്പൊ ഈ ഫോണി കൂടാവുമ്പോ പിള്ളർക്കൊരു ഇതായി മാറും അപ്പൊ ഞങ്ങള് പറഞ്ഞ ട്യൂഷന് അവരു പൈസ വരെ തരാ കൂട്ടിതരാന്നുപറഞ്ഞ് വേണ്ട ഒരു പിള്ളേർക്ക് തൊള്ളായിരം രൂപ വെച്ച് മൂന്ന് കുട്ടിയെ തന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ടീ വേണ്ട മിസ്സ് നമക്കിങ്ങനെ പഠിപ്പിക്കാ എനിക്ക് താല് ല്പര്യവില്ല എനിക്കാണെങ്കി അതിന്റെ ഒരു ഇതുവില്ല എനിക്ക് മക്ക് ഞാൻ പറഞ്ഞ് മക്കള